ഹലോ ആ ഹലോ കേക്കുന്നുണ്ടോ? ആ എന്തെടു ക്ക
ഇവടെ വെർതെ ഇരിക്കുന്നു രാവിലെ
രാവിലെ ജോലിയൊക്കെ ഒതുക്കിട്ടിരിക്കാണോ? കഴിച്ചോ?
കഴിച്ചു കഴിച്ചു
എ എന്ത് ണ്ടാക്കി രാവിലെ?
പുട്ടും പഴവുംവായിരു
ആ ഇവിടെം പുട്ടും കടലേം
ഉം
എളുപ്പമാർഗം അല്ലേ മഴയും പിടിച്ചു
ആ അതാണ് വളരെ എളു പ്പോലെ
ചെലപ്പോ അതെ ജോലിയെല്ലാം കഴിഞ്ഞോ
ആ ജോലിയെല്ലാം കഴിഞ്ഞു
ഉം ഉം ഉച്ചത്തേക്ക് ഉള്ളത് ഇണ്ടാക്കിയ അതോ ഇനി പയ്യ കൊണ്ട് ഇണ്ടാക്കത്തോള്ളോ
അല്ല ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ഒതുങ്ങി
ഒതുങ്ങി ആഹ് ആഹ് എല്ലാം കറന്റുണ്ടോ മഴയുണ്ടോ അവിടെ
മഴയില്ല ഇവിടെ ഇപ്പോ വെയിലുണ്ട് ഇനി കൊറച്ച് തുണിയുണ്ട് കഴുവാൻ
ഓ തുണി കഴുവനുണ്ട് വെയിൽ ആയോ ഇവിടെയാണെങ്കി ഇന്നലെ ഉച്ച കഴിഞ്ഞ് വെയില് വന്നു രാവിലെ മൊത്തം മഴയായിരുന്നു ഇപ്പോ ഇന്ന വൈകുന്നേരം തുടങ്ങിയ മഴ ദാണ്ടെ ഇപ്പാഴും ഇപ്പ ഒന്ന് പെയ്തു തോർന്നു ഇതുവരെയും വെയില് വന്നിട്ടില്ല ഇന്നിപ്പോ മൊത്തം മഴയായിരിക്കും ഉം ഹലോ ഹലോ
ഓഹ്
ആ കേ ന്നുണ്ടോടാ റേഞ്ച് ഇല്ലല്ലേ ഇവിടെം റേ എവിടേം ഞങ്ങൾക്കും ഇവിടെ അത് പാ തന്നെ റേഞ്ച് ഒരു സിം റേഞ്ച് ഒട്ടും കിട്ടാത്ത ഇപ്പ അത് റീചാർജ് ചെയ്യാതെ വേറെ സിം റീചാർജ് ചെയ്ത് അപ്പൊ ദാ അതിനും റേഞ്ചില്ല എന്ത് ചെയ്യാൻ ആ മഴ ആയി കഴിഞ്ഞാ ഇതാ ജിയോ പിന്നെ ഒട്ടും കിട്ടൂല
ഇല്ല എന്റതും ജിയോ തന്നെയെ
ആഹ് അതെ ഈ ജിയോയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മഴ വന്ന കഴിഞ്ഞാൽ പിന്നെ റേഞ്ച ചെയ്യ കിട്ടും
ആഹ അവവിടെ ജോലിെല്ലാം ഒതുങ്ങിയാ
ആ ജോലി ഒരുവിധൊക്കെ ഒതുങ്ങി എന്നാലും ഇനി ഇരിക്കുന്ന മീൻ വെക്കണം മീൻ കറി വെക്കണം മീൻ തണുക്കാൻ എടുത്ത് വെച്ചേക്കുന്ന രാവിലെ വേടി ക്കുന്നല്ലട്ടോ നമ്മള് വൈകട്ടാ മീൻ മേടിക്കുന്നുന്നു ഇവിടെ നമുക്ക് രണ്ട മണിക്ക് ശേഷേഈ മീൻ കിട്ടത്തുള്ളൂ
ആഹ ആഹ
രാവിലെ അങ്ങനെ കൊണ്ടുവരത്തില്ല അപ്പം വൈകിട്ട് രണ്ട മണിയാാവുമ്പോ നമുക്ക് കിട്ടും രണ്ട് മൂന്ന് മണിയൊക്കെകുമ്പോഴത്തേക്ക് കിട്ടും അത അപ്പം നമ്മള് വൈകിട്ടൊന്ന് കറി വെക്കും ആ ഇനിയിപ്പോ ബാക്കിയ എടുത്ത് വെച്ചിരുന്നത് തണുക്കണം തനക്കാൻ വേണ്ടി വെച്ചു അന മീൻകറി വെക്കണം പിന്നെ തോരൻ വെച്ചിട്ടുണ്ട് ചോറും വെച്ച് പിന്നെ രസം ഇനി മീ കറിയും കൂടെ വെച്ചാൽ മതി ത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ഒരുപാടൊന്നും മ് അവിടെ എന്താ വെച്ച് മീൻ മേടി ച്ചായിരുന്നോ
ആ ഇവിടെ മീൻ മേടിച്ച് രാവിലെ മീൻകറി വെച്ച് പിന്നെ ചക്ക ചക്കക്കറി വെച്ച്
ആഹാ ഏരിശേരി വച്ചോ
നേരിശ്ശേരി വെച്ച്
ഉം ഹം
കോവയ്ക്ക വഴുക്കു വരട്ടി പപ്പടവും വറ്ത്ത്
പപ്പളോ അല്ല പിനും ആഹ് വേണം ഹല്ലേ
മ്
ങ്കി കുറച്ച് അമ്പഴങ്ങ ഇവിടെ കൊണ്ടുവന്നുവെച്ചേക്കുന്നേ യൂട്യൂബ് എല്ലാം നോക്കി അമ്പഴങ്ങ അച്ചാർ പക്ഷേ അതിനകത്തൊക്കെ കാണിക്കുന്ന രണ്ട് മൂന്ന് ദി സം മുമ്പ് അത് ഉപ്പുവെള്ളത്തലിട്ട് വെക്കണോന്ന് അതിന് എന്താന്നോ എന്തോ അത് ഞാൻ പ്പ അങ്ങനെ ആ അങ്ങനെയാണോ വെക്കുന്നത് എന്ന് അറ എങ്ങനെയാ അറിയത്തില്ല ആദ്യായിട്ടാണ് സാധനം കാണുന്നത്തന്നെ ഞാൻ ആദ്യയി
പക്ഷെ ഞാനത് ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ട്
യിച്ചിട്ടുണ്ട്
ആ ഉപ്പിലിട്ട് വെച്ചാലും അച്ചാറ് ഇടും തോന്നു ഞാനിങ്ങനെ ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ട്
ആ ആഹാ ആ ഞാൻ നോക്കിയപ്പോ ഉപ്പിലിടുന്നതും കാണിച്ചിട്ടുണ്ട് അത് പിന്നെ കട്ട് ചെയ്തിട്ടോന്നുംമില്ല ഇത് പക്ഷേ ഉം ആ അങ്ങനെ തന്നെ ഉപ്പ് വെള്ളത്തില് ഇട്ട് വെച്ചിരുന്നാ മതി തോന്നുന്നല്ലേ ഇത് മാങ്ങ അരിയുന്നണക്ക് അരിയുന്ന അരിഞ്ഞ് പക്ഷേ ഉപ്പ് വരട്ടി അങ്ങാട്ട് അഞ്ചു ദിവസം അങ്ങോട്ട് വെക്കണെന്നോ ആ ഇതിനൊരു ആഹ് അങ്ങനെയാണ് യൂട്യൂബിൽ കാണിച്ചത് ഇനി എന്താണോ എന്തോ എനിക്കറിയത്തില്ല യൂട്യൂബിൽ നോക്കി എങ്ങനെയാണെന്ന് കട്ട് ചെയ്ത് വെച്ച് ട്ട്ണ്ട് അതോ ഇനി ജസ്റ്റ് ഒന്ന് ഉപ്പ് വെള്ളത്തിട്ട് ഉപ്പിനകത്തിട്ട് തിരുമ്മി വെച്ചാൽ മതി ഇതിനൊരു കട്ടിയുണ്ടല്ലേ ആ ഇനി ആ കട്ടി മാറാനാണോ അത്രയും ദിവസം ഇട്ട് വെക്കുന്നെന്ന് അറിയത്തില്ല
ആഹ് ചെലപ്പോ അങ്ങനെ വെച്ച് കഴിഞ്ഞാ ടേസ്റ്റ് കൂടുവായിരിക്കും
ആഹാ ടേസ്റ്റ് ച്ച് കൂടുകായി അറിയാൻ വയ്യ അമ്മള് നമ്മടെ ഒരു അനിയന്റെ വൈഫിന്റെ വീട്ടീന്ന് കൊണ്ട് വന്നതാണെ ഞാൻ ആദ്യായിട്ടാണ് സംഭവം കാണുന്നത് ഞാൻ തിന്നിട്ടൂല്ല കേട്ടിട്ട് നമ്മള് ഇങ്ങനെ എപ്പോഴും പറയുമ്പോ അമ്പഴങ്ങ അമ്പഴ കേട്ടിട്ട് ആഹ് കേട്ടിട്ടുണ്ട് അല്ലാതെ ഇത് പക്ഷേ വലുതല്ലേ ബഡ് ശെരിയാ മറ്റേത് നാടൻ കുഞ്ഞുത ല്ലേ ഇത് വല് ആ ഇതില്ല മാങ്ങേടാക്കത്ര വലുതു ആണ് അപ്പൊ ഇത് ബഡേ ആ ബഡ് ചെയ്ത് തൈ വേടിച്ചണവരും പറഞ്ഞായിരുന്നു അപ്പൊ ഇതിന് ഇച്ചിരി കട്ടി കൊറേയും കൂടെ കട്ടി കൂടുതല
ആ
ഉ അപ്പൊ അതിങ്ങനെ വെച്ചിട്ടുണ്ട് അതിനി അച്ചാർ ഇടണം അതിനുള്ള പരിപാടിയിലൊക്കെ അങ്ങനെതന്നെ യൂട്യൂബ് മൊത്തം അച്ചാറ് സിമ്പിളായി ള്ള മാർഗ്ഗങ്ങൾ ഇതിനകത്ത് എല്ലാം കാണിക്കുന്നത് ഉപ്പിട്ട് പെരട്ടി അഞ്ചുസം വെക്കണം രണ്ടുസം വെക്കണം മൂന്നൂസം വെക്കണന്ന് അതെ ആ പിന്നെ ഞാൻ വിചാരിച്ചെങ്കി ഒന്ന് ഉപ്പു വെള്ളത്തി ഇട്ട് വെച്ചാമതി അതാവുമ്പോ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ടാലെ കാന്താരിയും പൊട്ടിച്ചിട്ട് ഉപ്പിനകത്തിട്ട് വെച്ചാ മതിയോ അപ്പോ അരിയേം ചെയ്തു. കുറേ ഇപ്പം മാങ്ങ അരിയുന്നേണക്കരിയേം
അരിഞ്ഞ് ആഹ്
അതോണ്ട് ഇനി എന്ത് വേണോന്ന് ആലോചിച്ചിരുന്നത്.
ഉം
ഉപ്പിനകത്ത് ഇട്ട് വയ് ക്കുന്നയാരുന്നു നല്ലതില്ലേ?
ആ അതാവുമ്പോ ജോലി കൊറയും.
ആ ജോലി ആ അതാ അരിഞ്ഞു പോയില്ലേ ഇനി ഇത് എന്ത് ചെയ്യാനാ മറ്റേതാങ്കി ജോലി അങ്ങ് കൊറഞ്ഞെനെ ആ പറഞ്ഞു അച്ചാറിട്ടാൽ മതി മാങ്ങേടെ കണക്കേ ഉള്ളൂ എന്ന് അപ്പം നമ്മള് മാങ്ങ അച്ചാർ ഇടുന്ന ആ ഒരുരിതില് ആ അപ്പോ ഇതിങ്ങനെ അരിഞ്ഞ അരിയാണോന്നു വിചാരിച്ചങ്ങ് രാവിലെ കുത്തിയിരുന്നരിഞ്ഞതാ ഒരുപാ ഇല്ലോണ്ട് അയ്യോ എങ്കി ആ സമയത്ത് വേറെ വല്ലോം ചെയ്തിരുന്നെങ്കിലെ ഉം ആദ്യമേ ആ ഓ രണ്ടു പേരുണ്ടെന്നേ ഒരാള് ചെറുതാണ്. അത് കെ ഒറങ്ങുന്നു കഴിച്ചിട്ട് ഉറങ്ങുന്നു ഒന്നര വയസ്സെള്ളു ഒരാ മ്മ് ഒരാള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കാ. ട്യൂഷനൂണ്ട്.
ആഹ്
മ്മ് ഇനിയിപ്പോ സ്കൂള് തൊറക്കല്ലേ നമ്മളങ്ങും പറഞ്ഞു കൊടുത്ത ഉം തിങ്കളാഴ്ച തൊട്ട് സ്കൂള് തുറക്ക. നമ്മള് പറഞ്ഞൊടുത്താലൊന്നും കേക്കത്തില്ലന്നേ. നമ്മുടെ ട്ത്ത്. ആ അവിടെയോ.
ഇവിടെ എനിക്ക് രണ്ടു പേര്. ഒരാള് ഇനി അഞ്ചാം ക്ലാസ് ലോട്ട് ഒരാൾ മൂന്നാം ക്ലാസിലു
ആഹാ ഉം ത് കാരണം പിന്നങ്ങ്. കൊണ്ടാക്കിയ. കൊറച്ച് നേരം അവിടെ സമാധാനത്തി ഇരിക്കിം ചെയ്യും. പഠിക്കേം ചെയ്യും. നമ്മള് പറഞ്ഞു കൊടുത്താ അങ്ങനല്ല ഇങ്ങനെ എനിക്കിപ്പ എഴുതാൻ സമയ ഇല്ല.
ആ അതാ അതങ്ങനെയാ.
എനിക്ക് എഴുതാ സമയം ഇല്ല. ഞാൻ എഴുതത്തില്ല, ഇത് അത് ഒറ്റ പറച്ചിലേ ഉള്ളൂ. പിന്നെ നമ്മള് കൊന്നാലും തല്ലിയാലും. പേടിയില്ല, ഒന്നാമത്താര്യം അതാ
ആഹ്
ഉം ഇനിയിപ്പ സ്കൂൾ എല്ലാം മേടിച്ചോ സ്കൂള് തൊറ
ആഹ് സ്കൂൾ തുറ ക്കാനൊള്ള സാധനങ്ങളെല്ലാം മേടിച്ച്. ബുക്കും എല്ലാം പൊതിഞ്ഞ് എല്ലാം വെച്ച് ആഹ.
എല്ലാ വെച്ച്.
എല്ലാ ജോലി എല്ലാം ഒതുക്കിട്ട് ഞങ്ങള് അം ആ എല്ലാ ജോലി ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ആ. ഇനി നാളെ ഇവിടന്ന് പോത്തതേ ഉള്ളു.
ആഹ് ആഹ് ആഹ നാളെ അങ്ങു പോത്തതെയുള്ളു. ല്ലില്ലേ ഉ ഉ ഉ അവിടെ വീട്ടില് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ആ ഇവിടെ എല്ലാർക്കും. സുഖമാണ്. കുഴപ്പമൊന്നുമില്ല, പിന്നെ ഈ മഴ മഴടെ ഒക്കെ ഒരു ചെറിയ പനിയും കോളും ഒക്കെ അതൊക്കെ പിന്നെ അങ്ങ് മാറും. മഴയല്ലെ അടുത്തത്. തു തൂകിതൊടങ്ങി. ഇത് പിന്നത്ത. ദിവസം ഫുള്ള് ഇങ്ങനെയായിരിക്കും. അത് ഡ്രസ്സ് കഴിയിട്ടാ ഉണക്കാനുള്ള സ്ഥലമില്ലാതെ. പാട്. ഇനിയിപ്പോ സ്കൂളും കൂടെ തൊറന്ന നന്നായൊ യൂണിഫോമും ഷൂവും വയ് സോക്സു എല്ലാം കൂടെ ചെ ആ നമക്ക് ഈ റൂഫിംഗ് ഇല്ലാത്തത് കൊണ്ടേയ്
ആഹ് ആഹ്
വേണ്ട ഭയങ്കര പാഠാ അതോണ്ട് ഒണക്കാൻ പറ്റൂല സൈഡിലൊ കിട്ട മ്മള് ഒണ ക്കുന്നെ അല്ലെങ്കി പിന്നാ അ ആ അകത്ത് ഫാൻ ഇട്ട് അങ്ങനെ ഒണക്കും വഴ അട്പ്പി ച്ച നിന്നെയ്ഞ്ഞാ കൊഴപ്പ ഇതാ എൻക്ക് വേറൊരു ആര്യണ്ട് ഞാൻ എപ്പോഴും മഴ പെയ്യല്ലേന്ന് പ്രാർത്ഥിക്കും കാര്യം എനിക്കഞ്ചാറ് പട്ടിക്കുട്ടിയുണ്ടെ ഒരഞ്ച് പട്ടിക്കുട്ടിയുണ്ട് ആ അഞ്ച് പട്ടിക്കുട്ടിയുണ്ട് അ അപ്പൊ മഴ പെയ്യല്ലേന്ന് വീണ എല്ലാം കൂടെ കെടന്ന് കരയു അകത്ത് കയറാൻ വേണ്ടി
ആ പൊറത്ത് കടക്കും ആ കൂട്ല്ല്യോ
കൂട്ണ്ട് ആ കൂട്ടിലാ കെടക്ക്ന്നത് പക്ഷെ മഴ പെയ്താ പേടിയാ കുഞ്ഞ് ആയാ മൂന്ന് പേർക്ക് എം അഞ്ചു മാസ ആയതേ ഒള്ളൂ രൺ ണ്ടു പേര് വലുതാ പിന്നെ തലയാണെങ്കി ക്കാത്ത അത് കൂട്ടി കെടക്കൂല്ല അത് കുഞ്ഞിലേ നമ്മളെല്ലാ കൊണ്ട് വന്ന് ലിച്ചത് കൊണ്ട് പിന്നെ ബാക്കി ആ വാ ക്കേ മൂന്നെണ്ണം കൂട്ടി കെടക്കും മഴ പെയ്താ അകത്തു കയറണം പൊർത്ത് കടക്കൂല അതുഒണ്ട് മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേന്ന് ഞാനിര്ന്ന് പ്രാർത്ഥിക്കും പക്ഷെ കെണറ്റി ഒരു തുള്ളി വെള്ളമില്ല ആ പിന്നെ കെണറ്റിലൊരു തുള്ളി ആ വെള്ള ഇപ്പൊ ദേ ചെർതായിട്ട് ആയിട്ടേ ഒള്ളട
ഹാഹ്
കൊറച്ച് അമ്മള് കൊറച്ച് ഉം ഏ ഒരു ആ ഒരു രണ്ട് മൂന്ന ആഴ്ചക്ക് മുമ്പ് ഒന്ന് കെണറ് എ മ മഴ പെയ്തു തൊടങ്ങുന്നെയ്നുമ്പെ തേയും ഞ്ഞിട്ട് പക്ഷെ ഊറ്റി വെക്കാഞ്ഞതോണ്ട് ഈ കെട ക്കുന്ന വെള്ള ആയതോണ്ട് അയ്നാത്ത് കൂത്താടിയായി അപ്പൊ ഇപ്പൊ ഈ രണ്ടു ദിവസം ശക്തമായിട്ട് പെയ്ത്തില്ല ഒന്നോ രണ്ടോ മഴയെ പിന്നെ ഇങ്ങനെ തുന്നി തുന്നി തുന്നി നിക്കത്തതെ ഉള്ളൂ
ഉം
അപ്പൊ അതാണക്ക് അതിന്റെ വെള്ള ആവുന്നില്ല പക്ഷെ ഇന്നിപ്പോ നോക്കിയപ്പോ ആ കുഴിയില് കുറ ആയി അപ്പൊ അത് മോട്ടർ വെച്ച് അടിച്ച കളഞ്ഞിട്ട് തേവാൻ ആളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് തേവി കഴിഞ്ഞാ ഇപ്പം അങ്ങോട്ട് മഴ പെയുമ്പോ അങ് വെള്ളം ആവുവല്ലോ
ആവും ഉം അന്നേരം ഈ വെള്ളവില്ലാത്ത സമയത്ത് എന്തെയും
എന്ത് ചെയ്യുന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം വേടിക്കും കുടിക്കാനൊക്കെ കുടിക്കാനും അടുക്കളേൽ ആവശ്യത്തിനും വേണ്ടി അര ലിറ്റർ വീതം അടിക്കും നമ്മൾ പിന്നെ ബാക്കി അയി ആ ടൈമിൽ പഞ്ചായത്തിനും കൊണ്ട് വരും പിന്നെ വെള്ളം നമുക്ക് കുറച്ചങ്ങ താഴോട്ട് പോകുമ്പോ അവിടു ഒരു വീട്ടിലെ വെള്ളം പറ്റത്തില്ല അപ്പൊ ആ വീട്ടിൽ പോയി വാക്കി തുണിയൊക്കെ അലക്കിയൊക്കെ അവിടെ ചെയ്യും അല്ലെങ്കിൽ പഞ്ചായത്തിന് നിന്ന് കൊണ്ടുവരുന്ന വെള്ളത്തിൽ ചെയ്യും
ചെയ്യും ഉം
അങ്ങനാ